ആ ആ കേൾക്കില്ലേ ആ എവിടെ കേൾക്ക്ണ്ട്. ഉം ഉം
എന്തുണ്ട് വിശേഷം?
രിക്കുന്നു.
അവിടെ മഴയൊണ്ടാ? ഇവിടെ സുഖം. മഴയായി ട്ട് പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ
ആ ഇന്ന് നല്ല മഴ രാവിലെ പെയ്തിരുന്നു. ഇപ്പ ഇല്ല പക്ഷെ ഇന്നലെ നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു.
ആ
അവിടെ അവിടെ എങ്ങനെയാ മഴയുണ്ടോ? ആ അത് ശരി എങ്ങനെയാ മഴ പെയ്താ ബുദ്ധിമുട്ട്ണ്ടാകുന്ന സ്ഥലവാ?
അങ്ങനെ പുഴയിലൊക്കെ മലവെള്ളം വരും. അല്ലാതൊന്നും വരത്തില്ല.
കേറത്തില്ല. അങ്ങനെ ല്ലേ? ആ ശരി പിന്നെ പിന്നെന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
ക്യെ.
ആ ചോ ചോറോ? അത് രാവിലെ ചോറുണ്ടാക്കലുണ്ടോ?
ആ സ്കൂളിലൊക്കെ കൊണ്ടുപോകണ്ടേ? ആ
അത് ശെരി അപ്പൊ മക്കളൊക്കെ കഴിക്കോ?
ആ
മക്കളൊക്കെ ഫുഡ് കഴി ക്കോ ചോറായി ചോറ് വ
അവൻ സ്കൂളി പോയി.
ആഹ് അപ്പോ രാവിലെ എന്ത് കഴിച്ചു.
രാവിലെ ചോറ് കഴിച്ചിട്ടാ പോയത്.
ആഹ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല മക്
ആഹ് അങ്ങനെ കുറച്ചൊക്കെ കഴിക്കും മടിയാണ് രാവിലെ ഭക്ഷണം കഴിക്കാന് അത്ര നേരത്തെ ഭക്ഷണം കഴിക്കാത്തോണ്ട്
ആഹ് ആഹ് അതെ അത് പൊതുവേ എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയ. അപ്പം ഞാൻ താ ചോറും കൂടെ ആയ അത് കഴിക്കോന്ന് ചോയിച്ചേ.
ആഹ് പലഹാരം കഴിക്കാന ഇഷ്ടം പക്ഷെ പത്ത് പതിനൊന്ന് മണിയാവാത അവൻ കഴിക്കത്തില്ല.
ഓ ഓ അത് ശെരി അങ്ങനെ.
ഉച്ചക്കത്തെ കഴിച്ചോളുണ്ട രാവിലെ കുറ ച്ച് കയിച്ചിട്ട് പോം
ആ അതെല്ലേ പിന്നെ സ്കൂളിലാമ്പോ പിന്നെ കു മക്കടെ കൂടെയൊക്കെ ഇരിക്കുമ്പോ പിന്നെ അതങ്ങനെ
ആഹ് ആഹ് പിന്നെ അവിടെ നോ ക്കാനും ആളുണ്ടല്ലോ
ആഹ് അതെ അതെ ആഹ് ആഹ് ആഹ് അപ്പ തും ശരിയാവും പിന്നെ ഉച്ചക്കക്കുള്ള പണിയൊക്കെ ഒതുക്കിയോ എന്താ ഫുഡൊക്കെ ആയോ ആ രാവിലെ തന്നെ വെച്ചല്ലോ അല്ലേ ഹലോ
പോയോ ആഹ് കേക്കുന്നുണ്ടൊ
കേൾക്കുന്ന് ആ മക്കള് സ്കൂള് പോയി രാവിലെ ഇന്ന് വെള്ളിയ
ആഹ് രാവിലെ നേരത്തെ പോണോ
ആഹ് കൊറച്ച് നേരത്തെ പോം ഇന്ന് പ്രത്യേകിച്ച് പോം
ആഹ് ഇന്ന് വെള്ളിയാഴ്ച ആയതൊണ്ടാ
ആഹ് അതെ
ആഹ് ഇവനും വെള്ളിയാഴ്ചയായൊണ്ട് നേരത്തെ
ആഹ് അതെല്ലേ അത് ശരി ഉം എന്താണ് ഉച്ചക്കക്ക് എന്താണ് എന്നിട്ട് ഫുഡൊക്കെ എന്താണ്
ണ്ട് പിന്നെ പാവക്കാത്തോരൻ പിന്നെ മീൻ വറുത്തത്
ഓ അ ശരി
ആഹവി ആഹ് ആയിട്ട അതെല്ല
ആഹ ഇവിടെ ഇവിടെന്ന് പച്ചക്കറി പച്ചക്കറി തന്നെയാ വെണ്ട വെണ്ടക്കറിയും പിന്നെ ബീടറൂട്ട് തോരനും ഒം കൊണ്ടുവരുരുന്നു പറഞ്ഞിരുന്ന പക്ഷെ ഇന്ന് രാവിലെ പണി അയച്ചാല് പിന്നെ എന്നാ പിന്നെ ചിക്കന് കൊണ്ടുവ വന്നാൽ പിന്നെ പൊരിക്കാലോ എന്ന് വിചാരിച്ചു ഇപ്പോ മടിയാണ് രാവിലെ എല്ലാം ഒതുക്കി കഴിഞ്ഞ പിന്നെ എങ്ങനെ അടുക്കളയിൽ കയറിങ്ങ പണിയെടുുകോണ്ടിരിക്കാൻ ഉറങ്ങാ ഭയങ്കര ബദ്ധിമുട്ട്
പണി തീർന്ന കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കേയറ താല്പര്യം ഉണ്ടാകത്തില്ലാർക്കും
അതെ ഇപ്പൊ പണ്ടത്തെ പോലെല്ലേ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തോണ്ടിരിക്കുവല്ലോ.
ആഹ്
പക്ഷെ നമുക്കൊക്കെ പറയുമ്പോ പെട്ടെന്ന് പണി തീ ർത്ത് എ എനിക്കങ്ങനൊട്ടോ എനി പെട്ടെന്ന് പണി തീർത്ത് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാന ഇഷ്ടം.
എനക്ക് അങ്ങനെയെ ഇഷ്ടം. പിന്നെ പണിയൊന്നും വരുന്നേ എനിക്ക് ഇഷ്ടമില്ല.
ആ അതെ ഞാനിപ്പ ഇനി രാത്രിയ ഒക്കെ എന്തെങ്കിലും ഫുഡിന്റെ കുറവൊക്കെ ഉണ്ടായാല് ഞാൻ വേഗം എന്തെങ്കിലും ആകെവിടാ ഞാനും ഹസ്ബൻറും മക്കള കുറച്ച് ചെറുതാ അവര ഉള്ളൂ. അപ്പൊ പിന്നെ ഒരാൾക്ക് മാത്രം ഒരു ഫുഡ് കുറവ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പഴവോ, അവിലോ, അല്ലെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും.
ആഹ്
ഭയങ്കര മടിയ കുക്ക് ചെയ്യാൻ. എങ്ങനെ? ഭയങ്കര മടിയാ. ചിക്കനൊക്കെ ഉണ്ടെങ്കി കൊഴപ്പില്ല. വെജിറ്റബിൾസൊക്കെ ഭയങ്കര മടിയാ. അപ്പൊ ഞാന് സ്കൂളിൽ ഫുഡ് കിട്ടുമല്ലോ പക്ഷെ അവർക്ക് ഫുഡ് ഞാൻ കൊടുത്തയ ക്കലേന് കാരണം നമുക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കരങ്കട ആവുവല്ലോ രാവിലെ അല്ല ശെരിക്ക് കഴിക്കാതെ പോവല്ലേ
ആഹ്
അപ്പൊ ഞാന് അങ്ങനെ കൊടുത്തയച്ചിരുന്നു അപ്പൊ മോനാണ് ഭയങ്കര അവിടെ ഫസ്റ്റ് ഡേ പോയപ്പോ അവന് പാത്രം ഫുഡ് ആയി വ വാ കയ്യ്ക്കാൻ വരാ വന്നോളൂന്ന് പറഞ്ഞപ്പോ അവന് പാ പ്ലേറ്റ് കൊണ്ട ഇതില് സാമ്പാറും മെമ്പയറൊക്കെ കണ്ടപ്പോ അവന് പ്ലേറ്റ് ബാഗിൽ തന്നെ കൊണ്ടച്ചു
ആണോ അതൊന്നും കഴിച്ചില്ല എന്നിട്ട്
ഒന്നും കഴിച്ചില്ല അപ്പൾ എനിക്ക് ഭയങ്കര ടെഷൻ ആയി ഫസ്റ്റ് ഡേ ഞാ നമ്മള് ഇത് കണ്ടപ്പോ പിന്നെ അപ്പ ഞാൻഫുഡ്ഡ് കൊടുത്തയക്കും ക്കും ഷെ ഇന്നലെ അവ പറഞ്ഞു ഞാന് കൊണ്ടൂയിക്കോളാന്ന് പറഞ് അങ്ങനെ പ്ലേറ്റ് കൊണ്ടേയൊ പ്പോ അവന എന്തോ ഇപ്പൊക്കെ സ്കൂളിലൊക്കെ നല്ല നല്ല മെനുകളാണല്ലോ
ആഹ് അതെ അതെ
അപ്പൊ പിന്നെ അവന് പറഞ്ഞു അവന് ഇഷ്ടല്ല കടലൊന്നും അവന ഇവിടുന്ന് കഴിക്കാറില്ല കടല സോയാബീൻ എന്തോ ഒരു കൂട്ട ഒരു കൂട്ട ട്ടുകറി അങ്ങനെ എന്തോ ഒരു സാധനാണന്ന് പറഞ്ഞു അപ്പൊ അവന് നല്ലോണ്ണം ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി
ആഹ് ഇവർക്ക് സ്കൂളിൽ ചോറൊന്നുല്ല ചോറൊക്കെ കൊണ്ടോണം
ആഹ് അതെല്ലേ
ഓ അഹ് ശെരി ഇവിടെ ഞാൻ അവിടെ ഫുഡ് ഉണ്ടെങ്കി കൂടി ഞാൻ കൊടുത്തേക്കല കാരണം ഇവർ വരി നിന്ന് പിന്നെ മഴൊക്കെ ആണെങ്കി ഇവിടുന്ന് വണ്ടീലല്ലേ പോകുന്നെ
ആ ബസ്ന പോവാ
അല്ല അല്ല ഓട്ടോ ഓട്ടോ ഉണ്ട് ഇവിടെ അടുത്ത സ്കൂള്
ആ
അപ്പൊ ഓട്ടോയില് പോവും അപ്പൊ ഞാന് പറയും വരിയൊക്കെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാ ആദ്യം ഇങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ലേ ഫുഡ്ഡ് കൊടുക്ക അപ്പോ അത് ഇത് വിചാർച്ചി റ്റ്ഞാൻ പറയും അപ്പോ മോളും മോക്ക് കൊട ത്തെയക്കണം മോന്പ്പ ഇന്നല്ലേ കൊണ്ട് പോയില്ല അവന് അവർ ന്ന് പ്ലേറ്റ് മാത്രം കൊ ടോയെ
ആഹ്
കഴിച്ചാ മതി നമുക്ക്
ആഹ്
അങ്ങനെ
ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കി ഒരു സന്തോ ശ
അതെ അത് നമുക്ക് ഭയങ്കര ടെൻഷനാ ഭക്ഷണം കഴിക്കാതിരുന്നാല് ഇൻക്ക് ആ കാര്യത്തിൽ മാത്രാ ഭയങ്കര ടെൻഷന് ഭക്ഷണം കൊടു കഴിക്കാഞ്ഞാ ഭയങ്കര ടെൻഷൻ ആണല്ലോ
ആഹ് ആഹ്
അങ്ങനെ പിന്നെ മന്തി അങ്ങനത്തെ ബിരിയാണി ഒക്കെ ആണെങ്കി മക്കള് കഴിക്കും ഈ സാധാ ചോറ് ആഹ് സാധാ ചോറ് അതിപ്പ നമ്മൾ എന്നും കഴി കഴിപ്പിക്കൂല്ലല്ലോ
ആഹ് സാധാ ചോറ് ഇഷ്ടവേ അല്ല ഇവന്
ആഹ ആ ആ ആ അതേല്ലേ അതെ
പോയിട്ട് ഒന്നും കിട്ടുന്നില്ലന്നൊക്കെ പറയും എന്നോട് അവിടെ മഴയുണ്ടാ ആഹ് ഇവിടെ മഴയാ രാവിലെ തുടങ്ങിയതാ ആഹ്
മനസ്സിലായില്ല കേട്ടില്ല
എന്തോ
എങ്ങ എന്താ പറഞ്ഞേ കേട്ടില്ല
അവിടെ മഴയുണ്ടോന്ന് മഴയേ
ഇവിടെ മഴ ഇല്ല ഇവിടെ നല്ല തെളിഞ്ഞ അന്തരീക്ഷാ ഇപ്പോ
ആഹ് തെളിഞ്ഞ് നിക്കുവാ ആന്നോ ഇന്നലെ മഴ
എങ്ങനെ
ഇന്നലെ മഴ ഉണ്ടായിരുന്നോന്ന് കേക്കുന്നില്ലേ ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ഓ
ക്കുന്നുണ്ടോ
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇടക്ക് ഇങ്ങനെ അതിന്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പിന്നെ പെട്ടന്ന് ബ്രേക്ക് ആയി പോയി മുറിഞ്ഞ് മുറിഞ്ഞാ കേക്കുന്നേ ഉം മഴയുള്ളുണ്ടായിരിക്കും ന്ന് തോന്നുന്നു ഹലോ
അവിടെ എന്ത്ണ്ട് വിശേഷം
ഇവിടെ ഇങ്ങനെ പോകുന്നു തിങ്കൾ മുതൽ വെള്ളിിവരെ ഒരേ പോലെ പോകും ശനിയോ ഞായറോ വല്ല വ്യത്യാസക്കെണ്ടാവും അങ്ങനെ എല്ലായിടത്തും അങ്ങനെന്നല്ലേ ഇല്ലല്ല ശരി ഞായ ഒഴിവാ അപ്പൊ പിന്നെ എന്തെലും പുറത്ത് പോയേ അല്ലെങ്ക എന്തെലും ഫങ്ക്ഷന് ഉണ്ടാവുമല്ലോ
ആ ആ ആ ആ അടുത്തണ്ട് പിള്ളോര് കളിക്കാനൊക്കെ കുട്ടികൾക്ക്
കളിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പ മഴയൊക്കെ ആയതത്ൊണ്ട് ഞാൻ വിടലില്ല പിന്നെ എനിക്ക് ഭയങ്കര പേ ടിയാകാരണം ഇ വൈകുന്ന സ്കൂള വിട്ട്ന്നാല് ഞാൻ തീരെ വിടലില്ല കാരണം ആപ്പൂക്കും മേലൊക്കെ കഴി പിന്നെ ടൈം ആയില്ലേ പിന്നെ
ആഹ
നമുക്ക് ബാങ്ക് കൊടുക്കാനുള്ളൊക്കെ ടൈം ആയി സന്ധ്യയാവും
സ്കൂൾ വിട്ട് എപ്പ്രാ വര അവര്
നാലര നാലര ആവുമ്പോ വരും ഉ
നാല മണിിക്കാ സ്കൂൾ വിട
നാലരരിക്ക ഇവിട നാലര പിന്നെ ഇവിടെ അവിടെ അടുത്ത സ്കൂ സ്കൂളപെട്ടെന്ന് അപ്പ തന്നെ ആള് കൊണ്ടുപോയി കൊണ്ട വരും വണ്ടി അപ്പ തന്നെ വരും
മൂന്നേ മുക്കാലന് ഇവിടെ വിടുക
ഓ അത് ശെരി
നാലേ കാലാവുമ്പോ ഇവിടെ എത്തും
ആഹ ബസ്സിനായിരിക്കൂല്ലേ
ജീപ്പ വരാ
ഓ അത് ശെരി
ആഹ
ഇപ്പൊ മഴയൊക്കെ ഉള്ളത കൊണ്ട് സ്കൂളെ എന്തെങ്കിലും അവധിയൊക്കെ കിട്ടിയിരുന്നോ
ഇല്ല ഒന്നും കിട്ടിയില്ല എന്നിട്ട് അവര് പറയുന്ന അവധിയെ ഞാൻ പോുന്നില്ല എന്നൊക്കെ പറയാം
ആഹ ശരി മഴ കാണുമ്പോല്ലേ കനത്ത മഴയ കൈ കാണുമ്പോ ചെല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വിളിച്ചപ്പോ ഇങ്ങനെ ഒന്ന് രണ്ടു പേര് പറഞ്ഞു രണ്ടു ദിവസം ജൂൺ തുറന്നാൽ തന്നെ അവധി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇപ്പഴേ ലീവാ ആയി കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാവും മക്കൾക്ക് പോർഷനും കാര്യങ്ങളൊക്കെ
ആഹ് ആഹ് എന്നാ ശരിടോ ഞാൻ വിളിക്കാവേ
ഓ ഓക്കെ ശരി ശരി